ആഹ് കേൾക്ക്‌ന്നുണ്ടോ?
ഹല്ലോ
ആഹ് ആഹ് പറയൂ പറയൂ
പർണെ
എന്താണ് സുഖല്ലേ
ഓഹ്
ഏഹ് ഇല്ല ഇല്ല ഇവിടെ വലിയ മഴന്നില്ല ആടെണ്ടോ ആവിടെ മഴ ഉണ്ടോ ഇവിടെ അങ്ങനെ മഴൊന്നുല്ല അവിടെ മഴണ്ടോ പറയൂ ഹെ പിന്നെ എന്താണ് വിശേഷം അല്ല നിങ്ങൾ പറഞ്ഞോളി അതാണല്ലേ എന്റത്
അതിന്റെന്നല്ല നിങ്ങൾ പറയൂ
ഏഹ്
ഫുഡഴ്ച്ചോ?
ഇല്ല ഫുഡ് കഴിച്ചില്ല നമ്മള് കൊറച്ച് കഴിഞ്ഞിട്ടാ കഴിക്കല് ഇങ്ങള് കഴിച്ചോ?
എന്താ രാത് എന്തരാ കഴിക്കല് രാത്രി
ഞങ്ങള് രാത്രി അങ്ങനെ കൊറേയൊന്നും ഹെവി ആയിട്ടൊന്നും കഴിക്കല്ല വളരെ കൊറച്ചാണ് കഴിക്കല് അപ്പോം ചെലപ്പോ ദോശയൊക്കെ ഇണ്ടാക്കും പ്പ് ഇന്ന് ചപ്പാത്തിയാഞ്ഞു
ഉം ചപ്പാത്തി എന്താ കറി
ആഹ് ചപ്പാത്തിയും കടലക്കറിയും അവടെ എന്തായിനു ആഹ് ഞങ്ങളതങ്ങനൊക്കെയാ ചോറ് ചോറിന് എന്തൊക്കെയൊണ്ട് കൂട്ടാൻ
ചോറ് ബീഫ് കറി
ആഹ് അപ്പ പിന്നെ കൊറേ ബീഫ് ഇണ്ടാവുവലോല്ലേ
ഉം അതെ അതെ
ആഹ്
നിങ്ങള് സിനിമക്കെ കാണു
ഓഹ് പിന്നെ നിങ്ങള്
ഏതാ ഇപ്പടുത്തെതാ കണ്ടേ
അങ്ങനെ ഒന്നും ചോദിക്കരുത് ഇങ്ങള് ഇപ്പടുത്തെതാ കണ്ടേ ഉം ഉം
ആഹ് ഞാൻ മോഹിനിയാട്ടം ന്ന് പറഞ്ഞൊരു സിനിമ
ആഹ് കേട്ടിക്കണ് അതെന്താ രസം ഉണ്ടോ
ആഹ് അത് നല്ല അടിപൊളി സിനിമയാ കൊറെ ചിരിക്കാനൊക്കള്ളെ
ആഹ് കോമഡിയാല്ലേ?
അതെ അതെ നല്ല കോമഡിയാ
എങ്ങനാണ്
എങ്ങനെയാന്ന് വെച്ചാല് അതിൻ്റെ ഫസ്റ്റ് പാർട്ടോണ്ട് ഭരതനാട്യം. അയിന്റെ ബാക്കിയ ആഹ് ബാക്കിയാണ് മോഹിനിയാട്ടം അപ്പോം ഫസ്റ്റ് പാർട്ടില് അയ്യ ഒരു അച്ഛണ്ട് ഫാമ് ഒരു ഫാമിലി ആഹ് ഫാമിലില് ഒരു മൂത്ത മോനുണ്ട് രണ്ട് മോളുണ്ട് ഓല്ക്ക് ഭാ ത്താക്കന്മാരുണ്ട് ഒക്കെണ്ട് ആ സമയത്താരിക്കും അച്ഛന് അസുഖം വരിക അപ്പ അച്ഛൻ മരിക്കാനാകുമ്പോ അച്ഛൻ പറയും അച്ഛന് വേറെ ഭാര്യയും മോനുണ്ട് ഒരു സ്ഥലത്ത്ന്ന് അങ്ങനെ ഈ ഭാര്യനെ ഓല് ലാസ്റ്റ് കാണണംന്ന് അച്ഛൻ പറയും അങ്ങനെ ഈ ഭാര്യനെ കൊണ്ടുവരും ആഹ് അങ്ങനെ ആ കഥയാണ് ഭരതനാട്യത്തിലുള്ളത് അപ്പൊ നോക്കുമ്പോ ഇവടെ ഒരു ചെറിയ മോനുണ്ട് ആ മോനും രണ്ട് ഭാര്യന്മാരില് ഇള്ള ചെറിയ മക്കള് ഒരേ മുഖോം ഇരട്ടക്കുട്ടികളെ പോലെ
ആഹ് ആഹ്
അതായത് ഓലെ അമ്മമാർ ഡിഫറൻ്റ് ആണെങ്കിലും മുഖോ ഒരു പോലെയുള്ള ഒരേ പ്രായമുള്ള രണ്ട് കുട്ടികള് അങ്ങനെള്ളൊരു കഥ ലാസ്റ്റ് അയാള് തലെല് തേങ്ങ വീണ് മരിക്കും.
ഓഹ് ഓഹ്
അതാണ് ഏഹ് ഭരതനാട്യം. അയിൻ്റെ സെ ക്കൻഡ് പാർട്ടാണ് മോഹിനിയാട്ടം.
ഏയ് അതും ഇതിൻ്റെ ബാക്കി അതെന്താണ്
ആഹ് ആഹ് അപ്പം സെക്കൻഡ് പാർട്ട് പറയുന്നത് ഇവര് എന്താക്കും ഈ രണ്ടാമത്തെ ഭാര്യക്ക് ഇവല് ഇവല് സ്വീകരിക്കും അച്ഛൻ മരിച്ചപ്പോ പിന്നെ രണ്ടാമത്തെ ഭാര്യനെ മോനെ ഇവല് സ്വീകരിക്കും ഓല്ക്ക് സ്വന്തായി വീടൊന്നും ഇണ്ടാവുല്ല ഓല് വാടക വിട്ട് കഴിഞ്ഞോരാ അപ്പൊ ഓല്ക്ക് ഓലെ നാ ട്ടിലൊരു വീട് വാട വാങ്ങി കൊടുക്കും
ആഹ്
ആ വാങ്ങിക്കൊടുത്ത രണ്ട് ദിവസം ഇവല് എല്ലരൂടെ അവിടെ കൂടും അപ്പോ ആ വീട്ടില് ഒര് ഈ പ അച്ഛന്റെ പണ്ടത്തൊര് കമ്പനികാരൻ വന്ന് കച്ചറണ്ടാക്കും പ പണ്ട് പണ്ട് ആ ആച്ഛനും ഈ കമ്പനിക്കാരനും കമ്പനിക്കാരൻ്റെ പേരെന്തേനു എന്തപ്പോ ഓർമ്മല്ല നല്ല അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഭയങ്കര ഉടായിപ്പെ ഓലെ എന്താക്കി ഈ ഓലിങ്ങനെ ആൾക്കാരോട് കൈക്കൂലിയൊക്കെ വാങ്ങുന്ന ആൾക്കാരാ അപ്പ ഈ കൈക്കൂലി വാങ്ങ്ണ ആരോ കണ്ടാ സീനാവല്ലോ അപ്പോ അരോ കാണാണ്ടാക്കാൻ ഓലെന്താക്കി ഓലൊരു അമ്പലണ്ടാക്കി ന്ന്ട്ട് ഓലായിട്ട് ഇണ്ടാക്കിയ അമ്പല അമ്പലത്തിന്റെ മുറ്റ ത്തൊരു ഭണ്ഡാരപെട്ടി ഇന്നിട്ട് കൈക്കൂലി കൊടുക്കാണുള്ളൊലോക്കെ രാത്രിയാ ഭണ്ഡാരപ്പെട്ടി കൊണ്ടോയി പൈസ ഇടല്ലാ വേണ്ടി ഏഹ് അങ്ങനൊരാ അമ്പലൊക്കെ ഇണ്ടാക്കീണ് അപ്പോ ഇത് ഇവല് ഇവിലുണ്ടാക്കിയ അമ്പലാന്നൊന്നും ആർക്കറിയൂല്ല ഒരു കഥ അറക്കി പണ്ട് ശിവന് ശിവനാണ് ആ ശിവന് ശ്രീലങ്കയ്ക്ക് പോണ വൈ വൈ തെറ്റി നടുക്കും അപ്പ അവിടെ മോരുവെള്ളം മോരുവെള്ളവും മിച്ചറൊക്കെ വിക്കുന്ന ഒരു സ്ത്രീ ഇണ്ടായിനൂ ആ സ്ത്രീ എന്താ പറയ ഈ ശിവന് വയ്യ് പറഞ്ഞ് കൊടുക്കും അപ്പം ആ ഈ സ്ത്രീനെ ആദരിക്കാൻ വേണ്ടി ശിവന് അവിടെ ഒരു അമ്പലണ്ടാക്കി എന്നൊക്കെ പറയ്ണ ഇവര് ഇണ്ടാക്കിയ കഥ അനെ ഇങ്ങനെ ഒരു കഥയുണ്ട് അങ്ങനെ ഇതിൻ്റെ പേരില് എന്തൊക്കെ ആയിട്ട് ഈ മരിച്ചുപോയ അച്ഛൻ്റെ പേര് ഭരതൻ നായർ എന്നാ
ആഹ്
ഭരതൻ നായറും ഈ ഇവരൊക്കെ കൂട്ടി കുറേ ക കള്ളത്തരം നടത്തിണ് അപ്പ അയില് ഒരു മുപ്പത് ലക്ഷം കിട്ടാണ്ട് ആ പൈസ വേണം പറഞ്ഞ് ഒരാള് ഇവലെ വീ ട്ടില് വന്ന് കച്ചറണ്ടാക്കും ഒന്ന് രണ്ട് വട്ടം വന്ന് കച്ചറണ്ടാക്കും അപ്പം മൂന്നാമത്തെ മോൻ വരുമ്പോ ആ വീട്ടില് ആ മൂത്ത മോന്ണ്ടാവല്ലോ മൂത്ത മോനാണ് ആ കുടുംബം നോക്ക്ണേ ഇയാള് വന്ന് സീനാക്കുമ്പോ ഇവല് എല്ലാരും കൂടി ഇവനെ പിടിച്ചാണ്ട് വെക്കും ഈ വന്ന് കേറി ഇവൻ ഒരു നാറിയാണ് അങ്ങനെ ഇവനെ പിടിച്ചെക്കുമ്പോഴേക്കും ആ പോരേക്ക് വേറൊരു പെൺകൂട്ടി വര ആ പെൺകുട്ടി അറിയരുത് ഈ കാര്യങ്ങളൊന്നും അയ്ന് വേണ്ടി എന്തേലം എല്ലാം കൂടി വരാ പിടിച്ചു വെക്കണേൻ്റ എടയിൽ ഇയാളാണ്ട് മരിച്ചു ഈ അയ്ത്തെ അമ്മ തല ചെരിച്ച് തീരിച്ചപ്പോ കുഴുത്ത് ഒടിഞ്ഞിങ്ങാണ്ട് മരിക്കും പിന്നിം മരിച്ച മൃതദേഹം ഇവിൽക്കെന്തോ ചെയ്യണം അയിനും വേണ്ടി ഇവലന്തൊ ഓഹ് ക്കെ കളിക്കും അപ്പോ ഈ മരച്ചാക്കൊര് മരിച്ച ആളെ ഭാര്യന്റെയൊരു ഒരു വകയിലുള്ളൊരു ചെങ്ങായിണ്ടാവും. ബേബിജെയ്ന്നറിയോ പാട്ട് ആ ഓനാണാ ആ റോളെടുക്കണെ ഓന്റെ അം അമ്മായിൻ്റെ ഭർത്താവാണ് മരിച്ചത്. അപ്പൊ ഇവനെന്താക്കു ഇന്റെ മാമനെ കാണാനില്ലാന്നു പറഞ്ഞു നടക്കും. പോയാ നല്ല ഇവന്റെ പെരാണ് ഇവൻറ്റെ പൊരേന്റെ തൊട്ടപ്പുറത്തെ
ആഹ്
ഈ ഭരതന്നായരെ രണ്ടാമത്തെ ഭാര്യന്റേ അപ്പൊ ഓനെന്താക്കും ഇന്റെ മാമനെ കാണാൻ ഇല്ലാന്ന് പറഞ്ഞടക്കും ഓനവിടെ മൊത്തം പോസ്റ്ററൊട്ടിക്കും സംഭവാക്കി ഈ മാമനെ തെരഞ്ഞ് നടക്കും. അങ്ങനെ ഓന് മനസ്സിലാവും ഇബലാണ് മാമനെ കൊന്നത് അപ്പൊ പക്ഷേങ്കില് ഇബലെന്താക്കും ഈ മൃതദേഹം കെട്ടിപൂട്ടി ഓന്റെ പെരെക്കൊണ്ടൊയ് അപ്പോ ഓനുംപെടും അതല്ലാ അപ്പളാണ് ഓനറിയാ ഓന്റെ മാമന് ഓനേയും ചതിച്ചേക്കാ പിന്നെ പിന്നെ എല്ലാരൂടീ ഒരു ടീമാവും അങ്ങനെ ഇബല് ഇതിനെ ഇല്ലാ ഇല്ലാതാക്കാനൊള്ള ഈ മൃതദേഹം ഇല്ലാണ്ടാക്കാനൊള്ള അയിനുള്ള ഓരോ വഴികള് ഇച്ചായന്റെ അടുത്തുവരെ പോയി. ഇവന് പോലീസിനുവരെ കത്തയച്ചിണ്ടാവും മാമനെ കാണാനില്ലാ എന്നൊക്കെപറഞ്ഞ് അപ്പൊ പോലീസ് അന്വേഷിക്കാൻ വരും നല്ല രസാണ് നല്ല കോമഡിയായിട്ടാണ് ഈ കഥ പോണേ
ഏ പിന്നെയേതാണ് ഇഷ്ട്ടപ്പെട്ട സിനിമ
പിന്നെ അങ്ങനെ കൊറെയൊണ്ട്.
ഉം വേ വേറെ ഇംഗ്ലീഷൊക്കെ കാണലൊണ്ടോ.
ഓ ഇംഗ്ലീഷ് ഇംഗ്ലീഷൊരു സിനിമയൊണ്ട് ഷട്ടർ ഐലൻഡ്
ഏ
ഭയങ്കര ത്രില്ലിങ്ങാ ഹോറർ മിസ്റ്ററി മിസ്റ്ററി എന്നുപറയും ഈ ജാക്കില്ലേ ലിയാനൊ ഡികാപ്രിയോ ടൈറ്റാനിക്കിലെ ആ ഓനഭിനയിച്ചൊരു ഫിലിമാണ്. അതെ
ഏ
ഹസ്സായിട്ട് പോണം അത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റും ലാസ്റ്റാണ് നമുക്കൊന്ന് പലരും മനസ്സിലാവുക അതുവരെ നമ്മള് വിചാരിച്ചതായിരിക്കൂല ലാസ്റ്റിത്തെ ആങ്ങനെയൊരു
ഓ ഓ
പിന്നെ ഇങ്ങള് കണ്ടതൊന്ന് പറയ്
ആ ഞാൻ കണ്ട് ഞാൻ പിന്നെ കൊറേ ഇങ്ങനെ മലയാളത്തിലേക്ക് മാറ്റണൊണ്ടാവുല്ലേ ട്രാൻസ്ലേറ്റുചെയ്തിങ്ങാറ്റ് അങ്ങനത്തൊരോന്ന് ഉണ്ടാവില്ലപ്പോ കൊറേ യൂട്യൂബ് ചാനലുകളൊക്കെയൊണ്ട് അങ്ങനത്തെ കൊറേ ഡ്രാമെ അല്ലെങ്കി ഷോർട്ട് ഫിലിമോ ഇതു കാണും ഈ ഡോളി മാമിന് അങ്ങനെയൊക്കെ കൊറെ ആക്ടേഴ്സൊക്കെണ്ട്.
ആര്
ഡോള്ളി
ആ അത് ആടെള്ളൊരു ആക്ടറാണ്. പിന്നെ കുറച്ചീച്ചൊക്കെ മലയാളവും ഒക്കെ- ആഹാ
കിണ്ടിയൊ
ബുക്കൊക്കെ വായിക്കോ ഇങ്ങള്
പണ്ട് നല്ല വ- പണ്ട് നല്ല നോവൽ വായിക്കുവാരുന്നേ ഇപ്പ അധികം കിട്ടാറില്ല നോവല് അതുകൊണ്ട്-
ആഹ് അതന്നെ എനിക്ക് പ്രശ്നം ബുക്കൊക്കെ ഇഷ് ടാണ് പക്ഷേ ബുക്ക് അങ്ങനെ കിട്ടാറില്ല
വാങ്ങാനാണെ നല്ല വെലയാണ് അപ്പം
ആ ആതെ അങ്ങനെ ഏതെങ്കിലും ഒരു ബുക്കുണ്ടോ പറയാൻ ഞാൻ അവസാനം വായിച്ചേ ഇത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് അതിപ്പോ- പുതിയ എഴുത്തുകാരൊക്കെ എഴുതിയാണ് വലിയൊരു ഇതൊന്നുയില്ല ആഹ് അതിന്റെ സെക്കൻഡ് പാർട്ടും ഒണ്ട് ഓം അത് ഞാൻ വായിച്ചണ് ഓം അത് അടിപൊളിയാ
ആ വായിച്ചേല് ഇപ്പളും ഏറ്റവും ഓർമ്മയില് നിൽക്കണ ഒരു ബുക്ക് മഞ്ഞിൽ വീണ മരണാ അത്രക്കൊരു ഇതില് ഇമ്പാക്ട് ഉണ്ടാക്കിയ വേറേ ഒരു എനിക്ക് പറയാനില്ല അത് വായിച്ച ഒരു കൊറച്ച് ദെവസം നമ്മടെ ആഹ് ഒരു ലോകത്തായിരിക്കും അത് സത്യയാണേല് പറ കാര്യങ്ങളൊക്കെ സത്യാന്ന് നമ്മള് വിശ്വസിക്കാം ആഹ് ഉം അത് സത്യാന്നാ ഞാൻ വിശ്വസിച്ചെ ശരിക്കും പിന്നെ ഞാന്-
സത്യവാ അത് ആഹ് ആ ബുക്കില് അയിന്റെ ഒരു ഹിന്റു ഇല്ല ഒരു സത്യ അല്ലാന്നുള്ളൊരു ആകെ-